ആഹ്
ഹലോ കേൾക്ക്‌ണ്ടോ
ആഹ് പ്പ കേക്കണ്ട് ഇപ്പ കേക്കണ്ട്
ആഹ് ആഹ് എന്ത് വിശേഷം
നല്ലതന്നെ
ഉം ഇപ്പം നല്ലെ വൈകുന്നേരം ചായ കുടിച്ച് മക്കള് കളിക്കാൻ പോയി ഒര് ഫ്രീ ടൈം ആണല്ലോ
ആഹ് ആഹ് പിന്നെ ചോറും കറിയൊക്കായോ രാത്രിയൊ ക്കൊള്ളെ
ഞ്ഞി രാത്രിയൊക്ക്‌ അങ്ങനെ വെക്കല്ല ഞങ്ങള് മൊത്തിത്ത് വെക്കലാ ആഹ് ഞാനേ ഞാനും മൂന്ന് കുട്ടികളെള്ളൂ ഹസ്ബന്റ് ഗൾഫിലാണ് പിന്നെ മോള് പിന്നെ രാത്രി ക്ലാസ്ണ്ട്ഓക്ക് പത്ത് വയസ്സായിട്ടൊള്ളൂ പിന്നെ അയ്ന്റെ എടെല് രണ്ടാൾക്കാ
ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ എന്തൊക്കെ അല്ലല്ല തറവാട്ട്ന്ന് വേറെ പോന്നതാ അവ്ടുത്തെ മര്വോള അവ്ടെ ഉമ്മീംപ്പീണ്ട് ഒരു മോനാണ്.
ഏ ഞങ്ങളവ്ടട്ത്തന്നെ തറവാട് തറവാട് വീട്ന്ന് പറയാനൊന്നുംല്ല ഒക്കെഒര്തിലന്നെയാണ്.
ആഹ് ആഹ്
ഉം
അട്ത്തട്ത്താവൂലേ
ആഹ് ആഹ്
ആഹ്
നല്ല രീതിനിക്ക്‌മ്പോ അട്ത്തട്ത്താണത് നല്ല ബെസ്റ്റ് കാര്യമാണല്ലോ
ആഹ് ആഹ് അല്ലെങ്കിലാണ് പ്രശ്നം.
ആഹ് ഞാന്പ്പ ഹസ്ബന്റ് ഗൾഫിപോയനേഷം ബീഫ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ തറവാട്ട്ന്ന് തെരലെയ്ന്നു
ആഹ് ആഹ്
ഞമ്മക്ക് പോയി വാങ്ങാനും കയ്യൂല പിന്നെ രണ്ടാക്കി വാങ്ങൂല്ല
ആഹ് ആഹ് ആഹ് അത് മതിയല്ലോ അങ്ങനന്നെ ആവട്ടെ
ആഹ് അതെ. അങ്ങനായാ പിന്നെ ഒന്നിനും ഞമ്മക്കൊര് ബുദ്ധിമുട്ടില്ലല്ലോ എന്ത് കാര്യത്തിനും
ആഹ് ഉമ്മീം ഇപ്പൊക്കെണ്ടാവൂലേ അവ്ടെ
ആഹ് ഉമ്മേ ഇപ്പേ എളച്ചിം മക്കളൊക്കെണ്ട്
ആഹ് ആഹ് അങ്ങനന്നെ ആവട്ടെ.
നിങ്ങളെ ന്താ എന്താ ജോബ് ചെയ്യണ്ടോ
ഞാനോ ഇല്ലല്ല ഞാനൊന്നും ചെയ്യുന്നില്ല
ന ശരി
ഇതന്നെ വീട്ടു ജോലി കുട്ട്യേളെ നോക്കല് അതന്നെ വല്യപണിയാ രണ്ടാള്
ഏഹ് വല്യ
ഒരാൾക്ക് അഞ്ച വയസ്സ് ഒരാള് ഒരു വയസ്സ് കഴിഞ്ഞു ഇപ്പൊ കഴിഞ്ഞ മാസം ഉം പിന്നെ ഹസ്ബന്ഡ് പോണ ആളെന്നെ
ആഹ്‌ആ ഹ്
ആ ഹ്
കല്യാണം കഞ്ഞേര കൊ കൊറെ പോയിണ് അതില് രണ്ടു കൊല്ലം നിർത്തി പിന്നെയും പോയി ഇപ്പ കമ്പനിയിലാണ്
ആഹ് ആഹ് എത്ര മക്കളാ
മൂന്നക്കള്
ഏഹ്
വല്ല്യോൾത് മൂ നാലാം ക്ലാസ്ക്കാണ് സ്കൂളില്
ഏഹ്
ഉം
പിന്നെ
വേറെ എന്താ വേഗും നേരെ എന്താ ണ്ടാക്കുവോ ചായക്കെ സ്നാക്സ് ആയിട്ടൊക്കെ
അങ്ങനെ ണ്ടാക്കലൊന്നുമല്ല എപ്പളെങ്കിലും ഇവിടെ ഉമ്മാക്ക് തോന്നുമ്പോ പൂവാടെണ്ടാക്കും
ഏഹ്
റ്റുള്ള സംഭവം അതാല്ലേ ഉള്ളൂ ആഹ് അത്ണ്ടാക്കും പിന്നൊക്കെ ഓല് പണി കഴിഞ്ഞ് വരുമ്പോ പുൊറത്തൊന്നും കൊണ്ടര്ല്ല ബിസ്ക്കെറ്റൊ ച് പ്സോ അല്ലെങ്കിൽ എണ്ണക്കടികളെന്തേലും പിന്നെ ഒക്കത്തിന് പ്രഷറും ഷുഗറും ഒ ക്കള്ള ആൾക്കരാവടെ
ആഹ് ശരി
അപ്പൊ പിന്നെ വല്ലാതെപ്പൊ കൊണ്ടറല് നിർത്തിക്ണ്
ആഹ് ആഹ്
ഉം ആർക്കും നിർബന്ധംന്നുംല്ലേട്ടാ വേണെന്നൊന്നും ഉമമാക്ക് വണേന്ന് നിർബന്ധേനു അല്ല പാൽച്ചായിം മൈക്ള്ള കാടിയൊ ക്ക വേണെന്നു ഇപ്പൊ ഷുഗർ നല്ലോണം ഓവറയിട്ട് ആഹ് ആകെ കാലോണ്ടൊക്കെ വയ്യാതായിപ്പ അങ്ങനെ നിർത്തിയതാ ന്നാലും നിർത്തിന്ന് പറയാൻ പറ്റൂല ആഹ് പഞ്ചസാരൊക്കെ നല്ലോണം കൂട്ടും
അങ്ങനെ കൂട്ടി ശീലല്ലോല് അങ്ങനെ കൂട്ട് പിന്നെ ഒക്ക് കൂട്ടാതെ നിൽക്കണ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി
ആഹ് പിന്നെ ഞങ്ങള് വല്ലാതെ അയ്ന് താല്പര്യം കാണിച്ചൂല വൈകുന്നേരം ചായക്കും വേണ്ടീട്ട് മ്മള് ത പര്യം കാൺചുമ്പം ഓൽക്കും വേണ്ടേരും
ആഹ് ആഹ് അഹ്
ആഹ് ഉം നമ്മള് കാച്ചിണ്ല്ല്യാ ന്നുണ്ടെങ്കില് ഓൽക്ക് വേണ്ടിരൂല
ആഹ്
ഇപ്പ ഷുഗറ് നല്ലോണം കൂടുതല ഷുഗറും പ്രഷറും
ആഹ ഇവിട ഞങ്ങളമാക്ക അങ്ങനെയാണ് ഷുഗറും പ്രഷറും ഇപോടെസ്റ്റ് ചെയ്തല് കുഴപ്പൊന്നുമില്ല ഞ പ പഞ്ചസാര മേടിയ പഞ്ചസാര മധുരക്കെട്ടാലോ ഉമ്മ പിന്നെയിടും
ആഹ അങ്ങനെന്നെയാണ് ഇവടിം അപ്പൊ ഈ ഷുഗർ ഉള്ളൊർക്ക് തീരെ മീടിയും പറ്റൂല ഒന്നും പറ്റൂല ആഹ്
കൊഴപ്പൊന്നുമില്ല ന്നാലുംനമ്മള് ശ്രദ്ധിക്കണ നല്ലതാണല്ലോ
ആഹ് ഇവിടെ തീരെ ശ്രദ്ധല്ല ഇപ്പ അങ്ങനെ ചീത്തറില്ല
ആ ചായ എന്നാ ശരിക്കമ്മൾ ഒഴിവാക്കണം
ആഹ് ആഹ്
ചായപ്പൊടിയും കാര്യങ്ങളും ഒക്കെ
ആ ഈ ചൂടുകാലത്ത് പ്രത്യേകിച്ചും എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കി അത്രയും നന്ന്.
ആഹ് ഞാൻ മക്കക്കൊന്നും ചായ വൈകുന്നരം പൊതുവേ ഞാൻണ്ടാക്കല്ല ചൂടായിട്ടല്ല അല്ലാതെന്നെ ഞാന് ഉണ്ടാക്കി ണ്ടാക്കിയാ ചിലപ്പോ അര ക്ലാസൊക്കെ കൊൽകുടിക്കതിയാ ഞ വെള്ളം ചായ പറമ്പേ വെള്ളം എടുത്ത് കുടിച്ചോളി പറിയം
ആഹ്. എന്റെ മോൻക്ക് നിർബന്ധല്ല്യാ
ദയാർച്ചാട്ട്
ആഹ് ചെറുദന് ഞാന് എന്താപ്പ പറയാ കൊടുത്ത് ശീലിപ്പിച്ചിട്ടില്ല വല് അതിന് പിന്നെ അങ്ങനത്തെ നിർബന്ധം ഒന്നൂല്ല ആരെങ്കിലും കൊടുത്താ കുടിച്ചും ചെയ്യം ഇവിടുന്ന് ഞാൻ കൊടുത്താ കുടിച്ചൊന്നില്ല.
ആഹ
ആഹ
ഇവിടെ താ അസർവാങ്ക് കൊടുത്താൽല് കളിച്ചാൻ പോവാ എന്നുള്ളരു ചിന്തയള്ളൂ ചായ വേണം
ആഹ് വിടെ ഇപ്പൊ ഉറങ്ങി നീനച്ച അങ്ങോട്ട് പോയിക്കണ് സ്കൂള് തുറക്കോളും നോക്കണ്ട
ആഹ് അതന്നെ ഒന്നായാലും രണ്ടായാലും ഒക്കെ ഒരേ പോലെ
ഉം ഇവിടെ ഇപ്പോ ഇങ്ങനെ പോണത് കൊണ്ട് ഫോണിന് കൊറെ ആ കണ്ട് ക്കങ്ങനെ ഫോണ് കണ്ട് കുത്തിക്കല നിനക്ക് ഫോണ് കിട്ട ടലെ ഇല്ലൃഞ്
ആഹ ഈ വെക്കെഷ ചിലകഴിയുമ്പോകിന് മക്കള് പഠിച്ചത് മുഴുവം അതും മറപ്പും ഫോണിലിങ്ങട്ട്.
അല്ലാ ആ ബുക്കൊന്നും തുറന്ന് നോക്കണേ ഇല്ല ഇപ്പ ഇക്കൊല്ലം മദ്രാസിലും ചേർത്തിക്കുണു എന്നിട്ട് പറയാണ് പഠിക്കണ കാര്യം പറയുമ്പോ മദ്രസത്തെ ബുക്ക് അല്ലെങ്കിൽ സ്കൂളത്തെ ബുക്ക് ഇതന്നെള്ളു ഈ ഉമ്മച്ചിക്ക് പറയാന്
ആഹ് ഞമ്മള് ഞമ്മള ഇനി എപ്പഴും പറയും പക്ഷെ ഇവലത് കേക്കൂല
അന്നെ കൊറച്ചൊക്കെ കളിച്ചോട്ടെചാരിച്ച കാണ്ട് ഞാൻ നിർബന്ധിക്കല ഒന്നൂല്ല്യ
ആഹ
അഹ് കളിച്ചണ പ്രായല്ല ഇപ്പൊ അത് കളിച്ചോട്ട വിചാരിച്ച് നിർബന്ധിക്കൂല്ല മദ്രസ്ന്നാ നല്ല ശ്രദ്ധിക്ക കുവോന്
ആഹ
ഒന്നും കൊഴപ്പില്ല അപ്പൊ ഞമ്മള് മെയിന്റെയ്യാത്തപ്പോ ഓല് അത്ങ്ങട്ട് മുതലാകും
ആഹ് അതന്നെ എന്റെ മോക്കപ്പൊ ഞാൻ ഓൺലൈൻ ക്ലാസിൽ ചേർത്തിയതാണ് എങ്ങെങ്കിലും എന്തെങ്കിലും ഒരുരമണികൂർ ഇരുന്നോട്ട
ആഹ് അങ്ങനെ ഇരിക്കുവോ, ഓൺലൈൻ ക്ലാസ്.
ഓള് ഇരിക്കുവോ, ഓക്കു പിന്നെ നാലാം ക്ലാസ്സിൽ എത്തിയില്ലേ അപ്പൊ കുറച്ച്.
ആഹ് ആഹ് ആഹ് ആഹ് ഉം.
മറ്റവർക്കൊന്നും വെച്ചിട്ട് കാര്യയില്ല, ഞാൻ പറയാം എന്റെ മോനും എന്റെ ബാക്കിൽ ഇരന്നാൽ മതിന്ന്. ഇംഗ്ലീഷ് ബേസിക് ആണ്, ഞാന് കൊറോന്റെ ഇതില് ഓള് ചേർത്തിനി, അത് ഒന്നാം ക്ലാസ്സ്. എൽ കെ ജി, യു കെ ജി അപ്പൊ ഓക് ആഹ് ഒരു ബേസ് ബുദ്ധിമുട്ടുണ്ട്.
ആഹ് ആഹ്
അപ്പൊ ഞാൻ ഇംഗ്ലീഷ് ബേസിക്കിന് ചേർത്തിതാ, അപ്പൊ ഞാൻ ഇന്റെ മോനെ ഞാന്. എൽ കെ ജി യിലെ എൽ കെ ജി, യു കെ ജി കഴിഞ്ഞു ഒന്നക്കണോ ഒന്ന്.
ആഹ്
അപ്പൊ ഓനിക്ക് ഓളിനെ കാട്ടിലും അറിയാം വായിക്കാനും, എഴുതാനും സൗണ്ടുകളും കാര്യങ്ങളൊക്കെ.
ആഹ്, ഓലുക്ക് അതാണല്ലോ പഠിപ്പിക്കണ്ടേ സൗണ്ടും. അക്ഷരങ്ങളും അതിന്റെ സൗണ്ടും.
ആഹ് അപ്പൊ ഞാൻ പറയുടാ നീ മറക്കണേന് ഓള് ബാക്കിൽ ഒന്ന് ഇരുന്നാട്ടെ ഒന്ന് നോക്കി നോക്കാനോ ഏഹ് അവൻ നോക്കൂല. പറയുമ്പോ ഞമ്മള് അഞ്ഞൂറുപ്യോക്കെ ഫീസ് കൊടുത്തട്ടാണ് ഞമ്മളോളെ പഠിപ്പിക്കുന്നു, അപ്പ അതിന്റെ ബാക്കിൽ ഇവളിക്കിരിന്നാൽ ഓൽക്കൊരു. കാര്യമാണല്ലോ
ആഹ് ആഹ്, അഞ്ഞൂറോ മാസത്തിൽ അഞ്ഞൂറോ?
മാസത്തിൽ അഞ്ഞൂറ് ഒരു വിഷയം അത് അതിന്റെ ബേസിക് മാത്രം ഓക് വായന മാത്രം ക്ലിയർ ആക്കുക.
എന്നിട്ട് ലാഭം ആവുണ്ടോ ഇപ്പൊ ഇത്.
കൊഴപ്പില്ല പഠിപ്പിക്കണൊക്കെ ഇണ്ട്. ഇപ്പൊ സൗണ്ടുകളും മുഴുവൻ ക്ലിയർ അയക്കും, സൗണ്ടുകളും ഞമ്മൾ എത്ര പറഞ്ഞു കൊടുത്തിട്ടും നമ്മള് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. എനിക്കിപ്പൊ സൗണ്ടുകളും കാര്യങ്ങളും ഇംഗ്ലീഷ് ഒക്കെ ഏകദേശം അറിയുമൊക്കെ ചെയ്യും, പക്ഷെ നമ്മള് പറഞ്ഞു കൊടുത്തിട്ട് കാര്യയില്ല.
നമ്മള് അടുത്ത് പോലും മര്യാദക്ക് നിക്കൂല.
ആഹ്, നമ്മള് നമ്മളാണല്ലോ ഉള്ളൊരു മെന്റില് ഓല് അങ്ങനെ നിക്കൂ. ഓര് വെല്ല്യ ശ്രദ്ധയും കാര്യമൊന്നും ഉണ്ടാവില്ല, ഇപ്പൊ ഇതില് ചേർത്തിയിപ്പോ. സൗണ്ടുകളും മുഴുവൻ ക്ലിയർ ആയി, ഇപ്പൊ ടീച്ചർ വായിപ്പിക്കേണ് ഒക്കെ വായിക്കേണുണ്ട്.
ആഹ് സ്കൂളിന്ന് ആകെ പഠിച്ചു മനസ്സിലാക്കണത് വേറൊരു മട്ടം തന്നെ.
ആഹ് അതെ
ഉം
ഉം
പിന്നെ എന്തൊക്കെയോ?
പിന്നെ എന്താ ഇങ്ങനെ പോണ് ചൂടാണ് നിങ്ങടെ അവിടുയൊക്കെ ചൂടല്ലേ?
ആഹ് ചൂട് നല്ലോണം ഉണ്ട്.
ആഹ് ചൂടും പാമ്പുകളും ഒക്കെ ആയിട്ട്. പേടിയാണ് ഇപ്പൊ പുറത്ത് പോന്ന് പേടിയാണ്, അകത്തിരിക്കാന് പേടിയാണ്.
ആഹ് ആഹ് ആഹ്
ഇന്ന് ഇപ്പൊ . എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ വിട്ടണം മക്കൾ ടോയ്ലറ്റിലൊക്കെ പോണം പരമാവധി വീട്ടിന്ന് തന്നെ ആക്കി വരണോ എന്നൊക്കെ പറഞ്ഞി ട്ട്
ആഹ്
രാത്രിയാണല്ലോ ഓഹ്.
ആഹ് ബെഡില്. പിടിച്ചില്ലേ എല്ലായിടത്തും പാമ്പ് തന്നെ.
ഞാന് ഇത്രയും കാലമായിട്ട് ഇത്രയും ഒരു ഇത് കേട്ടിട്ടില്ലേ.
ഉം ഇപ്പൊ പെരും ചൂടാണ്
ഉം അതെ ഇവിടെന്നാലും അങ്ങനെ മഴ മൂടി കെട്ടിക്കെ നിന്നിനി പെയ്തിട്ടൊന്നുല്ല രണ്ടോ മൂന്നോ തുള്ളിയൊക്കെ കുറ്റിങ്ങാട് പോയി
ആഹ് പിന്നെ മയ ഇവിടെ പെയ്തിട്ടില്ല ഇവിടെന്നോ ആ നൂമ്പിന്റെ മുന്നേ നൂമ്പിന് മറ്റേ ഒരുസം പെയ്തതാ പിന്നെ ഇതുവരെ പെയ്തിട്ട് ട്ടില്ല ഈ ഏരിയക്ക് ഓരോ ഏരിയക്ക് അങ്ങനെ പെയ്യണിണ്ട് ഞങ്ങളെ ഈ അടു ത്ത് സ്ഥലത്ത്ക്കൊക്കെ തന്നെ അങ്ങള് അങ്ങാടിക്കൊക്കെ അങ്ങനെ പെയ്യും ഞങ്ങളെ ഏരിക്ക് വന്നിട്ടില്ല എത്തിട്ടില്ല
ആഹ് ഇവിടെ നോമ്പ് കഴിഞ്ഞേനേഷം നല്ല രണ്ട് മയാട്ടെ കിട്ടീരുന്നു നോമ്പ് കഴിഞ്ഞേഷം
ആഹ് ആഹ് ഇവിടുന്ന് ഇങ്ങനെ മയക്കാറ് വന്നു പോവാന്നല്ലാതെ ആ മൂടല് വന്നു പോവാന്നല്ലാതെ പെയ്യിണില്ല
ആഹ് പിന്നെ ഈ വേനൽ ക്ക് മയ പെയ്യുമ്പോ കൊറേ നാശനഷ്ടങ്ങൾ കൃഷികൾക്കൊക്കെ വരും കൂടി ഇപ്പൊ നോക്കിയാപ്പ ഞമ്മക്ക്. നടക്കൂല
ആഹ് ആഹ്
നല്ലൊരു മയ പെയ്ത് കിട്ടാനന്നെ എല്ലാർക്കും ഇപ്പൊ പൂതി നല്ലൊരു മയ
അതെന്നെ അജ്ജാദി ചൂടാണല്ലോ
ആഹ് ഞങ്ങക്ക് പിന്നെ വല്ല്യ രാത്രിയൊന്നും വലിയ വിഷയല്ല ഇൻവെർട്ടറും പിന്നെ പിന്നെ ആ മോൾലൊക്കെ ഉള്ളതോണ്ട്.
ഇള്ളോണ്ട് തണുപ്പുണ്ടാവും അടീക്ക് തണുപ്പ് ഇണ്ടാവും.
ആ തണുപ്പുള്ളേന് അടി മാർബിളും ആയതോണ്ട് പിന്നെ മാർബിൾന് തണുപ്പാന്നൊക്കെ പറയണേ കേക്കേണ്ടാ അപ്പൊ അനുഭവത്തിലന്നെ മനസ്സിലായി ഇതില് കെടന്നാ മതി രാവിലെ നമുക്ക് വേദന ഇതൊന്നും ഇണ്ടാവൂല നല്ല തണുപ്പുവാണ്.
ആഹ് ഇൻക്കയ്യൂല നെൽ ക്ക അചേല്ക്ക് കെട്ക്കാന്.
ഏഹ് ഞാനങ്ങനെ കിടക്കേന്നൊല്ലേനി പക്ഷെ ചൂടായിട്ട് അങ്ങനെ കെടനന്ന് പക്ഷെ പ്രശ്നല്ലട്ടോ മാർബിളായിട്ട്. ഇന്റാൻ്റെ ടൈൽസ് ആണ്. അയ്മേല് എനിക്ക് രാവിലെ എണീക്കുമ്പോ കയ്യും കാലൊക്കെ വേദനാണ് അത് തോന്നേ
ആഹ് ആഹ്
ക്കാൻ തോന്നിയില്ല.
ആഹ്
ഉം
പിന്നെ വേറൊന്തൊക്കെ എന്നാ പിന്നെ വിളിച്ചണ്ട് ആഹ് ശെരി എന്നാല്.